ആ കേക്കണില്ലേ ഗുഡ് ഈവനിങ് അതെ എന്താ വിശേ ശേഷം.
ഒക്കെ സുഖായി പോണൂ.
അതെ ഇവിടെ എന്താ ങ്ങനെ പോണു കൊഴപ്പൊന്നുംല്ല്യ അങ്ങനെ അവിടെ എങ്ങനെ വീട്ടില് കോൺക്രീറ്റ് ഒക്കെ ചെയ് തേക്കാ നെലം വീട്ടിലേ കോൺക്രീറ്റ് ചെയത നെലാണോ?
ആ നെലം എന്താ ടൈൽസക്കട്ട്ണ്.
അല്ലടാ മുറ്റം
മുറ്റം ഇതാണ് കോൺക്രീറ്റ് കൊറച്ചക്കെണ്ട്.
അതെ ഇവടെ ഇവടെ കൊറച്ച് ഭാഗള്ളോയ് അപ്പൊ ബാക്കിള്ള ഭാഗങ്ങനെ പണ്ട ത്ത പോലെ ചാണകക്കെ മെഴുകിയിട്ട് അങ്ങനെ ക്കേണ്. ആ
അയ് ചാണം മെഴ്‌കുമ്പോ എടക്കട് ക്ക്ങ്ങനെ മെഴ്‌കണ്ടേ?
ആ അത് മഴ പെയ്താ പോവും പിന്നിം ഇങ്ങനെ വരും. അങ്ങനെക്കെ പിന്നിം തേക്കും ആ നല്ലൊരു പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ കിട്ടും. ഇവിടെ ന്റെ വീട്ടില് വന്നാല്ല് അങ്ങനെട്ടോ അവിടെ ഹസ്ബ എന്റെ വീട്ടില് അങ്ങനൊന്നും ഇല്ല ഇവിടെ അമ്മ ഇങ്ങനെ തേക്കേ
നഞമ്മളള് ഈ ഇല്ലേ പിന്നെ വയനാട് ഈ ഇങ്ങ ന്നെഈ ആ ഏര്യയിലൊക്കെ പോമ്പോളും അല്ലേ ഊട്ടില്ലോക്കെ പോമ്പോങ്ങനെ കാണലുണ്ട് ഇങ്ങനെ മുറ്റോം ഓര തിണ്മ് അങ്ങന് തൊക്കെ നല്ല ചെലരൊക്കെ ചാണകില്ലാതെ മണ്ണ് കൊണ്ട് ചെയ്യണത ക
ആഹ്
ത്തൊക്കെ കൊറേ ഫാമ് ങ്ങന്നെ വീട്ടരൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്നി യിപ്പം എല്ലാ വീടും പൊളിച്ച് നല്ല അടിപൊളി വീടാക്കി വാർപ്പിന്റെ ഇപ്പൊ നില്ലൊക്കെ ഇങ്ങനെ ചില്ലിം അതൊ
ആഹ് ഇപ്പ എല്ലാവരും ഇന്റർലോക്ക് ഒക്കെ വിരിച്ചിട്ടാണ് മുറ്റക്കെ അല്ല എന്നാല് ഈ നാട്ടുമ്പൊറം ഭാഗങ്ങളിലാണ് കൂടുതൽ ഇങ്ങനെ കാണുന്നത് ഞങ്ങടെ എന്റെ നാട്ടുംപുറ തണി അപ്പൊ ഇവിടൊക്കെങ്ങനെ ഈ എന്താ നമ്മുടെ തിരുവാതിര ഞാറ്റുവേല ഒക്കെ ആവുമ്പോ സംക്രാന്തി വരുമ്പോൾ അങ്ങനെ വുമ്പയാണ് വീട് ടക്കൊന്നു ഒതുക്കുവാ അങ്ങനെയൊക്കെ ചെയ്യും ആഹ് സമയത്ത് ട്ടാണ് ഇങ്ങനെ പിടിക്കാ ഇപ്രാവശ്യ കൊഴ അങ്ങനെ ഇത്ണ്ടായിട്ടില്ല ഇങ്ങനെ അമ്മങ്ങനെ മുറ്റം നല്ല വൃത്തിയായിട്ട് കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടെ
ഏ ഇങ്ങള് ന്ന ഇന്നലെ ഞായറാഴ്ച്ച ആയിട്ട് എന്തായിരുന്നു പരിപാടി കല്യാണം ന്തേലും ഇണ്ടായിനോ
ണൊന്നില്ല വെറുതെ ഇരിക്കാറൊന്നു. പ്രത്യേകിചൊന്നുല്ല ആഹ് ഇന്നലെ ആഹ്
ഇവിടെ മോള് മക്കളൊക്കെ ഇവിടെ
ആ പോറങ്ങ
ഏയ്
ന ഏയ് ആ അവ ഒരു നാലരൊക്കെകുമ്പോൾ ഉറങ്ങിയത് നി ഇപ്പൊ ഒരു ആറരക്കെകുമ്പൾ എണീക്കുക സന്തിയാകുമ്പോ ഉറങ്ങാൻ പാടില്ലന്നൊക്കെയാണ് പക്ഷെ അവ ആ ഒരു സമയ ആവുമ്പോഴെ ഉറങ്ങുള്ളൂ പിന്നെ ഇപ്പ ഉറങ്ങിയില്ലെങ്കിൽ രാത്രി നേർ ഒരു ഏഴ് മണിയുമ്പതേനും കടന്നു ഉറങ്ങും ചെയ്യും അപ്പ ചോറ് ഉണ്ണാനോ
എന്റെ മോനൊക്കെ ഉറങ്ങണ എണീറ്റിട്ടില്ല പക്ഷെ ഇപ്പൾറങ്ങിയ ഞ്ഞി രാത്രി നേരം വൈ
ആ അവിടെ ന്നും നേരം വൈകും ഉറങ്ങാന ഇനിപ്പച്ചക്ക് ഉറങ്ങീല്ലെങ്കിലും പക്ഷെ ണ്ട് ഏഴുമണിയൊക്കെ ആകുമ്പോ ഉറങ്ങി കഴിഞ്ഞ പിന്നെ ചോറൂണില്ലേ
ഇന്നലെ ഞങ്ങൾ എല്ലാരരൂടടെയും ട്രിപ്പ് ഒക്കെ പോയി വെക്കേഷൻ കയ്യാറായില്ലേ അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയി ആ ആ നല്ല കൊഴപ്പ ല്ല നല്ല മ എന്നന്നുല്ല അതുണ്ട് നല്ല അടിപൊളിയായിട്ട് എല്ലും എല്ലോയിടത്തും പോയി കറങ്ങിപ്പോന്നു
പാർക്കിലേക്കൊക്കെയ പോയത്
ആ നിലമ്പൂർ കുറച്ച് മല് അങ്ങനത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ കുരിശുമല അങ്ങനെയൊക്കെ- കടംുതി ല കറി കേട്ടണോ ആ അവിടുക്ക് ആ റിസോർട്ടൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങള് കുരിശുമല അങ്ങ മലയാണ് നല്ല അടിപൊളി ഹൈറേഞ്ച് സ്ഥലമാണ് നല്ല കാറ്റ് ഏറ്റവും നല്ല അടിപൊളി വൈബായിരിക്കും അങ്ങനെ അവിടുക്ക് പോയി അങ്ങനെ വൈകുന്നേരം അപ്പൊ നോക്കുമ്പം ഫുള്ള് വണ്ടി വന്ന് ബ്ലോക്ക് ആയി കിടക്ക ശിക്ക മ അവിടെ ആ ഞായറാഴ്ചയാണെന്നുള്ള- ഒരു- രീതിയിൽ പോയതാണ് അങ്ങനെ ഫുള്ള് നമ്മള അതുപോലെ തന്നെ വരുന്ന ആൾക്കാരെ
ആഹ് അതുപോലെ മൂന്നാറ് പോയാലും അതെ നല്ലൊരു അഡ്വെഞ്ചറസ് സൈഡില് ഏരിയാണ് അവിടെ ആ ഞാൻ പോയിട്ടുണ്ട്. കുറച്ച് ചെറുതിലാണ് പോയണത്. ക്ഷേ നല്ല ഓർമ്മുണ്ട് കാര്യങ്ങളൊക്കെ നല്ല മൂടൽ മഞ്ഞും അതുപോലെ അവിടെ ഇരിക്കാനുള്ള ഒരു പ്ലേസ് അവിടെക്കെ ഇരുന്നിട്ട് ഇങ്ങടെ ആ താഴേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഫീല് ഒന്ന് വേറെന്നയാ ആ നമുക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മുടെ കൂടെള്ളച്ചാ ഒന്നും കൂടിയും
ആ ആ ആ ഇപ്പൊ മൂന്നാറോ എവിടെ ഇപ്പോ ഒരു സ്ഥലത്ത് മലയിൽ പോയാ കുറച്ച് ഫാമിലിന്നില്ലെ ഒരു പെൺകുട്ടി വീണാ ആ ന്യൂസൊക്കെ കേട്ടീനെയോ?
അതേ അയ്യോ ഞാൻ കേട്ടില്ല ട്ടോ.
നല്ല മറ്റേ ഒരു വ്യൂ പോയിന്റ്ക്ക് കയറിയതാ ഒരു പെൺകുട്ടിനെ കാണാനില്ലാ എന്ന് പറ ന്നേരം നാല് ദിവസം തിരച്ചില് തന്നെയല്ലോ? പിന്നെ ലാസ്റ്റ് ബോഡി കൊ ക്കേന്ന് കി ട്ടി ഫോട്ടോ എടുക്കുമ്പോളൊ അങ്ങനെ എന്തോ ആ അപ്പോ തന്നെ വീണാണോ എന്തോ ന്യൂസ് ഒക്കെ ഉണ്ടായിനി. തിരിച്ച പിന്നെന്താ പോസ്റ്റ്മോർട്ടത്തിൽ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തകൊണ്ട് താനെ വീണതാണന്ന് സ്ഥിതി സ്ഥിരീകരിക്കു
ആ ആ അയ്ശെരി അല്ല ചിലപ്പം എങ്ങാനും തെന്നീട്ട് വീണതൊക്കെ ആവേരിക്കാം, ഉം
ക്കളാ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയാ.
അതെ ആ ശോ അങ്ങനൊക്കെ കേക്കുമ്പോ ഒരു എടങ്ങാറാണ് ല്ലേ?
ഉം ഞങ്ങള് പിന്നെ അങ്ങനെ നിലമ്പൂ ഈ ആദിവാസി കോളനി അങ്ങനത്തെ ഓരോ സ്ഥലത്തൊക്കെ പോയി ആനപ്പന്തി അങ്ങനത്തൊക്കെ കണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഒരു വ്യൂപോയിന്റുണ്ട് കനൂലൽ പോട്ട വരാ അവിടെ കെട്ടണോ
ഇല്ല ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും വന്നിട്ടുല്ല അങ്ങനെ അങ്ങട് ഇതായിട്ട്
അങ്ങനെ ഒരു നമ്മൾ നടന്നന്ന് പോയി കാണണം അപ്പ ഞൾന്ത ചെയ്യ- ഇങ്ങനെ നടക്കണതിന്റെ ഇടയിലുണ്ട് അവിടേക്ക് ലോഡ് കൊണ്ടു പോകണ ട്രക്ക്ണ്ടാ ഉണ്ടാവുമല്ലോ ആ അയിലുള്ള ആള് അങ്ങനെ ഒരു വയസായ ഒരു പാവം മനുഷ്യനാ. അപ്പം ഞാൻ ചോ ഞങ്ങള് ചോയിച്ച് ഞങ്ങളൊന്ന് കേറ്റട്ട് കേറ്റോ ഞങ്ങള് ഇതുവരെ ഇങ്ങനത്തെ വണ്ടീല് കേറീല്ലാർന്ന്. അയാള് ഞങ്ങളെ കേറ്റി ആ തല വരെ ലിഫ്റ്റന്നു. പിന്നെ പൈസൊക്കെ കൊടുത് തു അയാക്ക്. അയാള് മാങ്ങീല്ല. ങ്ങള് അയാക്കെന്തായാലും പാസെയ്യാള്ളാ താണ്. അവടെ മരം കൊണ്ടോവാൻ വേണ്ടീട്ട്ള്ള വണ്ടിയാ. പിന്നെ കൊറച്ച് കൊറേ കൊടുത്തു. ഞങ്ങള് വാ ഞങ്ങളെയൊരു സന്തോഷ ത്തിനാണ്ന്നൊക്കെ പറഞ്ഞിട്ടും വാങ്ങീല. മ് അത് ഭയങ്കര ഒരു അട് ഡ്വഞ്ചറായി. ഞങ്ങള് ഫാമിലിയായിട്ട് പോയതല്ല. കസിൻസ് ഉണ്ടാവുവല്ലോ ഞമ്മളെ അങ്ങനെ പോയതാ.
ആ ഞങ്ങള് ഇവടെ നാട്ടിന്ന് അങ്ങനെ പോയിണ്ടാകി. ഊട്ടിയിൽക്ക്. അത് നല്ല രസാർന്നു. ഇപ്പൊ കാരണം നാട്ട്ത്താള്കളായിർന്ന് ആ അപ്പ എല്ലാരും കൂടി ആകുമ്പഴേ നമ്മള് നമ്മടെ ഫാമിലീസായിട്ടെന്നേണ് നട ക്കുമ്പഴക്ക നടക്ക പക്ഷെ എന്നാലും ഇങ്ങനെ ബസിലാണെങ്കിലും ഇപ്പ നട ന്ന് പോകണ സമയത്താണെങ്കിലും എന്തേലൊക്കൊര് ഏഹ് രസൊക്കെങ്ങനെ പറഞ്ഞിട്ട് കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പഴേ ആ പഴേ പാട്ടും ഡാൻസും നല്ല രസായിർന്നു പക്ഷെ ഇൻക്ക്യങ്ങനെണ്ട് ദൂരേക്കൊക്കെ പോ വൊമിറ്റിങ്ങിണ്ടേ
ആ അതാണ് പറ്റാത്തത് ആ ഇൻക്കുണ്ടെങ്കിൽ ബേക്ക്സീറ്റിലിരുന്നാലൊക്കെ പിന്നെ ഫോണൊക്കെ നോക്കുമ്പളക്കെ കണ്ടോ ഞാൻ ഗുളികകുടിക്ക്യലാ
ആ ഞാനും ഗുളിക കഴിച്ചിട്ടൊക്കെ പോവാ പക്ഷെ ഏഹ് ഒരു പരിധിയങ്ങട് വി
ഫുഡ് കഴിച്ച് കഴിഞ്ഞാലേക്കുല്ലേ ഇങ്ങള് ഛർദി വരനിണ്ടാവുക ആ ശരിക്കും ഇം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നമ്മള് വണ്ടിയിലിരിക്കുമ്പ പിന്നങ്ങന ആ
അതേ ഞാൻ കഴി ക്കണ്ടാന്ന് വിചാരിച്ച് കൊറെേ ഇങ്ങനെ നിന്നു നോക് പക്ഷെ കഴിക്കാണ്ടാവുമ്പോ തലയും വേനിക്ക വിശപ്പും ഒക്ക കൂടി ആവുമ്പോ നല്ലണ്ണം ർദ്ദിക്ക കാനും വെര്ആ
മ്മ് പിന്നെ നമ്മെളെ ഈ നാട്ടിലെ ഏരിയ ഓരോ ഏരിയ കാണുമ്പോ നമുക്ക് ഫുഡൊന്നും പടിക്കാനില്ല നല്ല ഫുഡ് കിട്ടും പിന്നെ ഇപ്പ ഒര് ഞങ്ങളങ്ങട് പോയതാ പിന്നെ സ്പോട്ടൊക്കെ ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ നോക്കി ട്ട് വിട നിയറസ്റ്റ് ആയിട്ടുള്ള സ്പോട്ട് അങ്ങനട് ക്ലിയറെത് പോന്ന്
ആ പിന്നെ ഞാന് ഡിഗ്രി പഠിക്കുമ്പോ ഇവിടക്ക് പോയിണ്ടായിരുന്നു കർണാടകക്ക്
സ്ഥലവും കാണാം
കുമാംഗ്ലുര്
ആ ചിക്ക്മംഗ്ലൂരൊക്കെ പോയ ഇങ്ങള് എൻ്റെ ഹസ്ബൻഡ് ഫുള്ള് ടൂറിസ്റ്റ് ബസ്സിലല്ലേ അങ്ങനെ ചിക്ക്മംഗ്ളൂര് അവിടെ ഇവിടെ നമുക്കങ്ങനെ പറെണേക്കാം
അതെ ഗോൾഡൻ ടെമ്പിള് മൈസൂര് അവിടെക്കെ പോയിട്ടുണ്ടായി അത് മറ്റേ ബുദ്ധന്റെക്കെ ഒരു സ്ഥലം ഒരു ടെമ്പിൾ ആണ് അങ്ങനെ സ്വർണം പോലത്തെ വിഗ്രഹങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ എന്തേലും ഇപ്പോഴും ഉണ്ട് ഹോട്ടോസോക്കെ ആ അവിടെ ഇങ്ങനെ ഈ ചൈനീസ് ആളുകളൊക്കെല്ലേ അതുപോലത്തോരു മുകളില ആളുകളൊക്കെ ക്കെ ഇണ്ടാവുക അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് തോനണുട്ടോ പക്ഷെ വല്യ ടെമ്പിളാണ് വല്യൊരു എന്താ പറയാ ഒരു ഗുഹ പോലത്തെ ഒരു വല്യരു ടെമ്പിള് മൊത്തം ഗോൾഡാണ് അവിടെ ആ അഞ്ചുദിവസത്തെ ടൂറായിരുന്നു ആ ഓരോരു ദിവസം ഓരോരു സ്ഥലങ്ങളില് അങ്ങനെ അങ്ങനെ പോയത് പിന്നെ ഒരു ബീയല്ലൂര് ടെമ്പിൾ ആ ബസ്സിലല്ലേ ട്രാവൽ മറ്റേ നമ്മുടെ വലിയ ബസ് തുണ്ടല്ലോ ട്രാവൽ ബസ് അതില് അങ്ങനെ പിന്നെ ഫ്രണ്ട്സി കൂടെയും കൂടി അവ
ആ ആ അപ്പൊ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെനു ഓരോ സല ഓരോ ദിവസം ഓരോ റൂമിലെനി
ആ് നമ്മള് ഇപ്പൊ ഇന്ന് ഇന്ന് നമ്മള് രാത്രിയെ പോണ വച്ചെങ്കില് അവിടെ എത്തുമ്പോഴത്തും രാവിലെ അല്ല രാത്രി രാവിലെ ആവും രാവിലെ പിന്നെ നേരെ ചെല്ലണതോര് റിസോട്ടിക്കാണ് ആ റിസോർട്ട്ന്ന് പറയുമ്പോ നല്ല രസള്ള റിസോർട്ടാണ് നമുക്ക് ഡബിൾ ബെഡ്ഡും വല്യ വല്യ പൊതപ്പും കാർ നല്ല ഒരു ഒരു പ്രത്യേക തരം ഒരു റൂംമാവും നല്ല അത് സ് റിസോർട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ നല്ല ഭംഗിയല്ലെ കാണാണ്ടാവുക അങ്ങനത്തെ റിസോർട്ടുകൾ അവിടെന്ന് ഫ്രഷ് ആയിട്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മള് വീണ്ടും ബസ്സിൽ കറിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവും ആ ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാന പോവും ഫുഡ് ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഇതുപോലെ റെസ്റ്റോറന്റോ അങ്ങനെ ലക്ക ആവും അവിടുന്ന് ബൊഫെ പോലെ ഉണ്ടാവുക കുറെേ ആളുകളുടെ കാരണം ബൊഫെ പോലെ ഇങ്ങനെ ആ അവിടെ ചെന്നപ്പോ അത് കുഴപ്പണ്ടായില്ലട്ടോ ചിക്കനൊക്കെ നമുക്ക് ഇപ്പോ ചിക്കൻ സിക്സ്റ്റി സ്റ്റിഫൈവകല്ലിയേ അങ്ങനതൊക്കെ തന്നെ നല്ല ടേസ്റ്റ്ലിക്കെ ഒക്കനെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ റൈസ് കു ചെരി പച്ചരി പോലേ റൈസ് അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒരു മഞ്ഞക്കറിയൊക്കെ ഇട്ടല്ലോ എന്താ അതിനു പറയാ ഇപ്പല്ല വേറെന്തും ആ ആ ദാല് അങ്ങനെതെ എന്ത പറ അതൊന്നിക്ക ഇഷ്ടായില്ല കേട്ടോ അതൊക്കെ എന്തോ പോലെ തോന്നി അതൊന്നും ഞാൻ കഴിച്ചില്ല
ഹസ്ബെൻറ് പറാ നമുക്ക് ഭക്ഷണം കഴിക്ക തിഴ്നാട് കയറിയാ പിന്നെ കിട്ടില്ലെന്ന്‌ പറഞ്ഞ ഞാ പറഞ്ഞഞ് നമുക്ക് അവിടുത്തെ ഫുഡുംമാണല്ലോ ട്രൈ ചെയ്യാ പറഞ്ഞാണ്ട് പോയൊക്കിയപ്പോ കിട്ടത് വായ പ്പുകറിയും പച്ച എന്താ പച്ചേരി ചോറും പിന്ന ഇക്കന്തോ പിന്നെ ഫിഷ് ഉണ്ടായോണ്ട് കൂട്ടി
ആഹ ആ് നമ്മള് വേറെ സ്ഥലത്ത് പോയാലും ചിക്കനും മീനൊക്കെ ഒക്കെ നമുക്ക് പിന്ന നമ്മുടെ ഒരു ടേസ്റ്റ് തോന്നും ബാക്കിയുള്ള കറികളൊക്കെയാണ് കറികളുടെ ആ ഒരു ഈ എരിവും പുളിയൊക്കെല്ല അതൊക്കെ ഇങ്ങണ് ആഹ അതെ അതൊക്കെ തന്നെ നമുക്കൊരു ടേസ്റ്റി രതിൽ ഇള്ളായിരിക്കുള്ളൂ പിന്നെ പൊറോട്ട മറ്റേ ചപ്പാത്തി അതൊക്കെ തന്നെ ഉണ്ടാവുക ആ അതൊക്കെ ഉള്ള കാരണം പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡിനൊന്നും ഉ നമുകിഷ്ടപോലെ നമുക്ക് എത്ര വേണമെങ്കും കഴിക്കും ചെയ്യാം ചെയ്യാ അതൊക്കെ ഈ ടൂറിസ്റ്റിന്റൊരു പാക്കേ ജാവകാരണി
ആ നിങ്ങളീ കാപ്പിയൊക്കെ കുടിക്കലുണ്ടോ കോഫിയൊക്കെ ഞാൻ കുടിക്കാറില്ല ഇം എന്ന വിളിക്കാണ്ടോട്രാ ആയിക്കോട്ടെന്നാല്